ഹലോ കേക്കാൻ പറ്റുന്ന
ആ ആഹ് കേക്കാം ഹലോ പറഞ്ഞോ ആ ചായഓകെ കുടിച്ചു കുടിച്ചു പിന്നെ എന്തുവാ ഇവിടെ കടേൽ തന്നെ ആഹ്
ആ പിന്നെ ഇന്ന് മഴയൊന്നും ഇല്ല ഇന്ന് നല്ല വെയി ലാണ് ഇവിടെ ക്കെ അവിടൊക്കെ എങ്ങനുണ്ട്
ആഹ് ഇവിടെ നല്ല അന്തരീക്ഷം ആ നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ദിവസം മഴ പെയ്തിട്ടേ ഇല്ല ഇന്ന് അതുകൊണ്ട് രാവിലൊക്കെ
ന്യൂസിനകത്ത് കണ്ടായിരുന്നോ ഞാ പെൺകുട്ടികൾക്കൊക്കെ സ്ത്രീകൾ ക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം ആ സൗജന്യ അവിടൊക്കെ അഭിപ്രായംഎന്താണ്
നല്ല കാര്യവല്ലേ വീട്ടിൽ അത്രയും സ്വസ്ഥത കിട്ടുമല്ലോ എല്ലാം പോട്ടെ പൊറമെ പൊറത്തോട്ട് പോട്ടെ പോയൊന്ന് കറങ്ങീട്ട് വരട്ടെ അൺലിമിറ്റഡ് യാത്രയാ പോയി എല്ലാ ഒന്ന് പോയി ഒന്ന് കറങ്ങിട്ടൊക്കെ വരട്ടെ ട്ടേന്നാ നമ്മള് പറയാത്തത്തൊള്ളൂ അതാ നല്ല വെറുതെ ഇരിക്കുമ്പഴേ
ആഹ്
വീട്ടില് ആ രാവിലെ ഇപ്പൊ ഭർത്താക്ക ഭർത്താക്കന്മാരെല്ലാം രാവിലെ ജോലിക്ക് എറങ്ങി കഴിഞ്ഞയ്ഞ പെണ്ണുങ്ങളെല്ലാം വെറുതെ വീട്ടിൽ ഇരിക്ക എന്നുള്ള പരാതിയല്ലയോ അവരൊന്ന് പോയി എല്ലാം കറങ്ങി ഒന്ന് കറങ്ങി തെറ്റിട്ടൊക്കെന്ന് വരട്ടെന്ന് വിചാരിച്ചാ പ്പതുകൊണ്ടായിരിക്കും അപ്പം ആ അത്രയും കൂടെ വീടുകളിൽ അത്രയും നല്ലതല്ലേന്ന് വിചാരിച്ച് മുഖ്യമന്ത്രി മുൻകൂറ് കണ്ടതായിരിക്കും
ആ
ഉം പിന്നെ എവിടെങ്കിലും പോയാരുന്നോ കറങ്ങാനായിട്ട്
ല്ല നമുക്ക് എൻ അങ്ങനെ പൈസ ഒന്നും പെൺകു ഇല്ല ഞാനിതുവരേം പോയില്ല എന്റെസമയം എനിക്ക് കൈ നിറയെ പൈസ അരി അയിന്റെ പേരിൽ പിന്നെ എനിക്ക് യാത്ര ചെയ്യാനൊന്നും നിക്ക് തോന്നീട്ടില്ല
ഏ ആ ഉം ഉ
പിന്നെ വീട്ടിൽ ല്ല് ആരൊക്കെയുണ്ട്
വീട്ടിൽ എല്ലാരും ഉണ്ട് വീട്ടിൽ രണ്ട് കുഞ്ഞുങ്ങള് ഭാര്യ എല്ലാരും ഉണ്ട് സുഖമായിട്ട് ഇരിക്കുന്നു അവരൊക്കെ ഇപ്പൊ സ സ്കൂ ല് പോയിട്ടു വന്നിട്ട് ട്യൂഷന് പോന്നു ഉം
സിനിമയൊക്കെ കാണാറുണ്ടോ സിനിമയൊക്കെ ഇഷ്ടമുള്ളതണോ
ആ അത്യാവശ്യം കാണാറുണ്ട് അത്യാവശ്യ
ആ ഞാ എങ്ങനെ ലാലേട്ടന്റെയൊക്കെ സിനിമ പുതിയ ദൃശ്യക്കെ ആ ആ ദൃശ്യ ആ അതെ ഞങ്ങളും കണ്ടു നല്ല സിനി
ആഹ് ദൃ ആഹ് ആഹ് ആഹ് ആ നല്ല പടമാ നല്ല സിനിമയാ കൊഴ
എല്ലാരും റിവ്യൂസ് ഒക്കെ കണ്ട പ്പൊ പറയുന്നു കൊള്ളത്തില്ല നമ്മള് ആ ആ പ്രതീക്ഷയില്ലന്നൊക്കെ പറഞ്ഞെങ്കിൽ നല്ല സിനിമയായിരുന്നു കണ്ടടുത്ത് വെച്ച്
ഇല്ല ഇല്ല നല്ല സിനിമയ നല്ല സിനിമയ നല്ല സിനിമ നമ്മള് പോയി കണ്ടതാ കണ്ടത് കണ്ടത് തന്നെ പറയണല്ലോ നല്ല പടവായിരുന്നു കുഴപ്പൊന്നൂല്ല ഇപ്പം ഇപ്പ ഇവിടെ നമ്മുടെ ഞാൻ നിൽക്കുന്ന സ്ഥാപനത്തിന്റെ തൊട്ട്പുറകേ തന്നെ ബസ് സ്റ്റാൻഡേ പ്രിയദർശിനിയടെ ബഹളവാ ഇവിടെ
ആ
ള്ള ബസ്സ് കണ്ട
ആണ് ഇഷ്ടം പോലെ ആളുകളുണ്ടോ ബസ്സില് കേറാൻ
ശരിക്കും മൊത്തം പെണ്ണും ആണും എല്ലാം ഇവരൊക്കെ കാശ് കൊടുത്ത് പോരുന്നെങ്കിൽ ഈ കെഎസ് ആർ ടി സിക്ക് എന്നെ ലാഭം ഉണ്ടായിപ്പോനെ അന്ന് ഇത് ചെയ്തിരുന്നു എങ്കിൽ ഇതിപ്പോ എല്ലാവരും കൊണ്ടുവന്ന ഓഫീസി പോകുന്ന ടൈമിൽ അൺലിമിറ്റഡല്ലയോ എല്ലാരും വന്ന് കറങ്ങുവാ ആണുങ്ങൾക്ക് ഇല്ലല്ലോ പെള്ളുങ്ങൾക്ക് മാത്രമല്ലോ ഉളളു സ്ത്രീകൾക്ക് മാത്രം മുൻഗണന കൊടുത്തോണ്ടുള്ള യാത്രയാണ്
ആ ഒരു ഫിഫാഗം ആ ആൺകുട്ടികൾക്കും ആ എന്തോ സ്ത്രീകള് ജോലി കൊക്കെ പോവാതെ വീട്ടിലേക്കെ ഇരിക്കുഅല്ലേ അവർക്ക് വേണ്ടീട്ട് അല്ലെങ്കിൽ പാവപ്പെട്ട സ്ത്രീകൾക്ക് ജോലി ക്ക് പോനും അതിന് ണ്ടീട്ടൊക്കെയല്ലേ അപ് പ്പൊ എല്ലാവർ ക്കും സാധാരണക്കാർ ക്കെല്ലാവരും തോന്നുന്നത് ഈ ഇത് കണക്കുള്ള നല്ല കാര്യങ്ങള് അദ്ദേഹം ഒത്തിരി ചെയ്യായിരിക്കും
നല്ല നല്ല കാര്യങ്ങൾ എല്ലാം ചെയ്തു സന്തോഷം ഉള്ളരു കാര്യാ മ് -
അത ഇദ്ദേഹത്തെ പോലെ തന്നെ നമ്മുടെ വിജയ് ഇല്ലേ വിജയ് സർക്കാർ-
മ് മ് -
വിജയ് സർക്കാര് ഇത് കണക്ക്- ത് തന്നെയാണല്ലോ ഒരുപാട്- നല്ല കാര്യ ചെയ്യൊണ്ട്-
ചെയ്യുന്നുണ്ട് ഉം ഉം ഉം-
കല്യാണത്തി കൊടുക്കുന്നു പിന്നെ എൽ പി ജി ഫ്രീ ആയിട്ട് നൽകുന്നു കറണ്ട് ഫ്രീ ആയി- നൽകുന്നു ഇപ്പൊ ദാണ്ടെ- ആ ജയിലിലെക്കെ കഞ്ഞിയും പയർ- ആക്കിയിട്ട് കുട്ടികൾക്ക് നല്ല നല്ല- ഫുഡുകളും കാര്യങ്ങളും കൊടുക്കുന്നു ഒരുപാട്-
പിന്നെ തീർച്ചയായും അതല്ലിയോ ഏറ്റവും നല്ല കാര്യം കാര്യംന്ന് പറഞ്ഞാൽ ജെലി കെട കൊന്നിട്ടുംകട്ടട്ടും കൊലപാതകം ചെയ്തവനെ എല്ലാം ചിക്കനും മട്ടനും കൂട്ടി ഊണും കൊടുത്തിട്ട് പഠിച്ച പഠിക്കാൻ പോകുന്ന പുതിയ തലമുറ കുഞ്ഞുങ്ങൾക്ക് കഞ്ഞിയും പയരും കൊടുത്തോണ്ട് എന്ത്കാര്യം
അതെ അദ്ദേഹം- ചെയ്യുന്നത് വളരെ നല്ല കാര്യങ്ങളൊക്കെയാണ്- ഞാനൊക്കെയന്ന് പറയുമ്പോ നമ്മള്-
ന്യൂ സക്ക കേ ഒക്കെ കാണാറുണ്ട്-
ആ ഞങ്ങടെ എന്റെ ഹസ്ബൻഡറിന്റെ അച്ഛന് എന്നും രാവിലെ എണ്ണിക്കുമ്പോ ഇവിടെ ന്യൂസ് വെക്കും- ന്യൂസ് കാണാതെ ഒരു ദെവസ സോവും ഇല്ല- എന്നും രാവിലെ ന്യൂസ് കേട്ട- ട്ടാണ് ഞങ്ങളെല്ലാം ഒണരുന്നത് തന്നെ- അച്ഛനെന്നും ന്യൂസ് വെക് അതുകൊണ്ട് വാർത്തയിലുള്ള ഒട്ടുമിക്ക കാര്യങ്ങളെല്ലാം-
ഉം-
അറിയാൻ പറ്റും കുട്ടികൾക്ക് അച്ഛൻ എപ്പോ- എപ്പോഴും വഴക്കാണ് കുട്ടികൾക്കെല്ലാം കൊച്ച് ടി വി കാണം കൊച്ചി ടി വി കാണണം- അപ്പ പറയും വാർത്ത കാണയെ ക്ക് കാര്യങ്ങൾ അറിയണം ശരിയാണ് അന്നേരം കുഞ്ഞുങ്ങളുടെ ആഗ്രഹത്തിന് നമ്മൾ നക്കുങ്കിലും പിന്നീട് ഇതെല്ലാം കേ കേൾ ക്കയും അറുകയ ഒക്കെ ചെയ്യുമ്പോ ശരിയാണ് അ... അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ടെന്ന് ഇടയ്ക്കൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്
മം മംമം നല്ലൊരു കാര്യ വാർത്ത ഒരു നല്ലൊരു കാര്യ എന്ന സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അറിയാൻ കഴിയും
അതെ ആ അതെ കേക്കുന്നുണ്ട് കേക്കാൻ പറ്റുന്നില്ലേ
ഉ ഉം ഉം ഉം ഇടക്കെണ് നട ഓരോ കാര്യങ്ങള് കട്ടി നടക്കുന്ന കാര്യങ്ങളെല്ലാം കുറിച്ച് നമുക്കരു ധാരണ കിട്ടും ആരെങ്കില ചോദിച്ചാ അതിനെ കുറിച്ചുള്ള കാര്യങ്ങള കുറിച്ച് അറിയാൻ പറ്റും ഒന്നത്തെ ഒരു പത്ത് മിനിറ്റ് വാർത്ത ന്നത് നല്ല ഒരു കാര്യമാണ്
അതെ എങ്ങനെയാ ഫുഡൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള ആളാണോ
പിന്നെന്തുവാ
അതങ്ങനെ വീട്ടിൽുണ്ടാക്കുന്ന ഫുഡ് ആണോ
ഉ ഇല്ല ഇല്ല ഇല്ല വീട്ടീന്ന് തന്നെ കൊണ്ടുവരുവാ വീട്ടിൽന്ന് തന്നെ കൊണ്ടുവന്ന് കഴിക്കുന്ന.... കൂട്ടത്തില
ആഹ അപ്പൊ ഹോംലി ഫുഡിനോടാണ് താല്പര്യം അല്ലെ ആ പുറത്തൊന്നും ഫുഡൊന്നും കഴിക്കാറില്ല
കഴിക്കാറുണ്ട് ഇഷ്ടമുള്ളപ്പോ അത് കഴിക്കും അങ്ങനെ ഡെയിലി കഴിക്കണംന്നൊന്നുമില്ല അലല്ലാ ഇന്നത് ആ അല്ലത ഇന്നത് കഴി ഭക്ഷണം ഒന്നുണ്ടായിട്ടൊന്നുല്ല ഉ അവ അവിടെ എങ്ങനെയ നി പുറത്തൊക്കെ പോവാറുണ്ടോ കഴിക്കാറുണ്ട് ആ പത്ത് മനിറ്റാണ് എ ആ
ആ പിന്നെ കുട്ടികൾക്കൊക്കെ അവധി ഹസ്ബൻഡിനൊക്കെ അവധി കിട്ട ട്ടുമ്പോ ഞങ്ങളും പുറത്തു പോ കൊക്കെ കഴിക്കും സാധാരണ ഇന്ന് ഹോംലി ഫുഡ ടാണ് കഴിക്കുന്നത്
ഉം ഉം ഉം....
അങ്ങനെയാണെ ചക്കയൊക്കെ ഇഷ്ടാണോ
പിന്നെ ആർക്കാ ഇഷ്ടപ്പെടാൻ ഇല്ലത്തെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമല്ലേ ഏറ്റവും കൂടുതൽ ഇഷ്ടം അത് പഴുത്തതിനോടാ ഹലോ ആ പഴുത്തതിനോടാ പഴുത്ത ചക്ക ആ കേക്കാവോ കേക്കാം കേക്കാം കേക്കാം ആഹ്
ആ കറിവെച്ച് കൂട്ടാറില്ലേ
പിന്നെ ആഹ് കൊഴപ്പില്ല അത്യാവശ്യം അതും താല്പര്യമുള്ള കൂട്ടത്തിലാണ് ഏ
ആഹ് ഞങ്ങളാണെ ഈ ഇവിടെ പഴുത്ത ചക്കയൊക്കെ കിട്ടിയാല് ചക്കപ്പം ചക്ക പിന്നെ പുഴുങ്ങിയൊക്കെ തിന്നും പഴുത്തചക്കയൊക്കെ പിന്നെ അത് പച്ചക്കാ കിട്ടുന്നെങ്കി ഈ കുട്ടികൾക്ക് ഉപ്പേരിയാക്കി കൊടുക്കും അവിടെ വൈഫ് അങ്ങനെ ഒക്കെ വെക്കാറുണ്ടോ
ആഹ് അങ്ങനെ ഇല്ലേലും പഴുത്തതിനോട് പഴുത്തത് എല്ലാർക്കും ഇഷ്ടം കുഞ്ഞുങ്ങക്കെല്ലാം പഴുത്ത ചക്കയോടാ ഇഷ്ടം പിന്നെ എപ്പഴാ കിട്ടുന്നേന്ന് വെച്ച കഴിഞ്ഞാൽ പച്ചച്ചോളയാണ് എല്ലാർക്കും ഇഷ്ടം വറുക്കുന്നതിനെക്കാൾ നല്ലത് പച്ചച്ചോള എടുത്തു കഴിക്കും എല്ലാരും അതാ എല്ലാർക്കും താല്പര്യം ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ആഹ് ആ
ആ ഇപ്പൊ ഒരു ഭാഷ ഇത്രേം ചക്ക ചക്കയും ചക്കക്കുരും ചക്കുരുന്റെ ആ വെക്കുന്നതൊക്കെ വളരെ നല്ലതാണല്ലോ
ഉം ഉം ഉം പോരീരുന്ന നല്ലേ ആ കേക്കാം കേക്കാം
കേൾക്കുന്നില്ലേ
ആ കേക്കാം കേക്കാം
ഹലോ
ആ കേക്കാം
കേക്കാൻ പറ്റുന്നില്ലേ
ആ ഹലോ കേക്കാം ആ കേക്കാം കേക്കാം ഹലോ
ആ ഇപ്പ കേക്കാം
കേക്കാവോ ഹാ ഹാ ഹാ പറഞ്ഞോ ഹലോ
ഞാൻ പറയായിരുന്നു ചക്കയുടെ ഗുണങ്ങളെ പറ്റി ഇപ്പൊ ഇപ്പോ ഓരോ അസുഖങ്ങൾ ചക്കയും ചക്കക്കുരു ആഹ
ഉം
ചക്കയും ചക്കക്കുരു കഴി കഴിക്കുന്നതെ ആഹ ചക്കയും ചക്കക്കുരുവും ഒക്കെ കഴിക്കുന്നത് നല്ലതാണ് പറയണത് ഒരുപാട് ആ കേൾക്കുന്നത്
ആ ലേറ്റ ആയിട്ടാ കേക്കുന്നെ വിട്ട് വിട്ട് വിട്ടാ കേക്കുന്നത് ആഹ് ആഹ് ആ അതെല്ലാം ഞാൻ കേട്ടായിരുന്നു
ഹലോ ഹലോ